ഹലോ
ഹലോ
അലോ
ആ ആ കേൾക്ക്ന്നില്ലേ
ആ ആ കേക്കാണ്ട്
ഉം എന്തൊക്കെണ്ട് വിശേഷം
സുഖണ് കൊഴപ്പമൊന്നുല്ല അങ്ങനെ പോണ്
മഴണ്ടോ
ഇന്ന് മഴല്ല ഇന്ന് മഴയില്ലാത്തൊരു അന്തരീക്ഷണ് ഇന്നലെ രാത്രി വൈന്നരങ്ങളിലൊക്കെ നല്ല മഴ ണ്ടായിരുന്നു
എവിടെ ഇന്നലെ രാവിലെ തൊടങ്ങി മഴ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആവണന്റെ മുന്നോയിട്ട് നിന്നു പിന്നെ പെയ്തിട്ടില്ല
ആ അവിടെ അങ്ങനെ തന്നെയായിയിരുന്നു ഇന്നലെ രാത്രിക്ക് ഒന്ന് ഇന്നലെ മിനിഞാന്ന് രാത്രി നല്ല മഴ ഇടി ണ്ടായി
ഉ ഉ
ആ
പിന്നെ ചായകായോ
ആ ചായൊക്കെ ആയി പുട്ടും ബീഫും ആണിന്ന്
ആ ആ ആ
ഉം ങ്ങക്കന്താ കടി
എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറി
ഉ ഉ ഉച്ചയ്ക്കന്താ ഫുഡ്
ഉച്ചക്ക് ഇനിയിപ്പ ചിക്കൻ ഉണ്ടാവും ഞാ പിന്നെ ഞാൻ തന്നെല്ലേ ഉള്ളു മക്കളൊക്കെ സ്കൂളിൽ പോക അപ്പൊ ഞാൻ തന്നെ ഉണ്ടാവുള്ളു ഉച്ചക്ക് റഞ്ഞാല് ഞാന് പിന്നെ ഒരു വർക് കെയാൻ പോണ്ട് വർക്ക് പഠിക്കാ പോണ്ട് അപ്പ ഞാൻ ചെല ദിവസങ്ങളിൽ മൂന്ന് മണിക്കത്തും അങ്ങനെകുമ്പോ ഞാന് അവിടുന്ന് എന്തെിലൊക്കെ കഴിക്ക അങ്ങനെയക്കൊവും ചെല ദേവസം രണ്ട് മണിക്കെത്തും ചെലത് അങ്ങനെ കാര്യായിട്ട് ഇട്ക്കലില്ല എംബ്രോയ്ഡറി വർക്കിന്റെ വർക്ക് പിന്നെ പോകുമ്പോം ഉ പഠി ക്ക ഏകദേശൊക്കെ അങ്ങനെ പഠിച്ച വരുന്നുള്ളൂ കുറച്ചായിട്ടുള്ള തൊടങ്ങിട്ട്
ഉം ഞാനും ആഹ് ഞാനും ടൈലറിങ് കൊറിയ ഞാനും അത്യാവശ്യക്കെ തുന്നു മിഷൻ ഇണ്ട് അടുത്തുള്ള വീടുകളന്നൊക്ക ഒക്കെ അടിക്കാൻ കൊണ്ടും അപ്പം ഞാൻ അത് അടിക്കൊക്കെ ചെയ്യും
ആ ആഹ് ആഹഅതൊക്കെ നല്ലൊരു കാര്യാണ് ആ
ട്ടിലഒറ്റക്കായകാരണേ വല്ലാതെ അങ്ങട്ട് അടിച്ചു കൊടുക്കാൻ സമയം കിട്ടൂലേ കുട്ടികളെ കാര്യം വീട്ത്തെ കാര്യം തന്നെ നമ്മൾ നോക്കും കണം
ആഹ് അന്ന് ടൈമില് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കോ? പ്രസ്മ്മേ
അല്ല എംബ്രോയ്ഡറി വർക്കൊന്നും അറിയില്ല തുന്നാനേ അറിയുള്ളൂ നമ്മള് ചുരിദാർ അങ്ങനെ ഒള്ളൊക്കെ ആഹ ആ ആ അതെ
ആഹ ആഹ ആ.
അറിയാം ക്ഷെ കൂടുതലായി ഇണ്ട് ചെയ്യാപ്പ സമയല്ല നമ്മള് ഈ മ
ആഹ ആഹ പോയി എങ്ങനെ പോയി പഠിച്ചതാ.
ആ ഞാൻ പത്താം ക്ലാസ്ത്തെ വെക്കേഷനിൽ രണ്ട് മൂന്ന് മാസം പഠിച്ചതാ
ആഹ് ആഹ് ആഹ്
പിന്നെനമ്മള്പ്ലസ് വൺക്ക്കിട്ടുള്ളൊ അങ്ങനെ ഒരു മാസം അങ്ങനെ മൂന്ന് മാസം അപ്പ പഠിച്ചതാ.
ആഹ് ആഹ് ആഹ്.
പോയി പഠിക്കാനൊക്കെ താല്പര്യ ഇണ്ട് ഇതേപോലെ ഇതിലൊരു വർക്ക് പക്ഷെ ഇവിടെ ഇക്കാക്ക് സമ്മതല്ല അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല.
അപ്പ അടിച്ചാലെന്താന്നോനമ്മള് ചെറുതായിട്ട ഇങ്ങനെആദ്യംനമ്മള്ദ് മല് ഒറ്റക്കങ്ങനെ ഞമ്മളത്‌മല്ങ്ങനെ ഒക്കെ ചെയ്തോക്കാംപിന്നെപിന്നെപിന്നെ ചെറീതൊക്കെ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തു കൊടുത്താലേ അമ്മൾക്കായിട്ടുള്ളരു വരുമാനം എന്നുള്ള രീതിയിലൊക്കെ ഓക്കേ നോക്കാം നമുക്ക് വീട്ടുകാർ നോക്കാഞ്ഞിട്ടും ഒന്നും അല്ല എന്നാലും നമ്മെ കയ്യിലായിട്ടോരു ഒരു തൊഴിൽ
ആ അത് വചാരത്തി തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മള് ചെയ്തരുന്നാല ഞമ്മളെ കയ്യിൽ ഒരു പത്തു റുപ്യ കിട്ടുന്നതിന്റെ ഒരു വില അത് വേറെ തന്നെയാണ്ണത്.
ആ ആ എന്നാലും ആ അതല്ല ആ ടൈലറിങ് തന്നെ മുന്നോട്ട് പോയാലും പതിഞ്ഞ ഇപ്പൊ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നില്ലെങ്കിലും നല്ലീ രീതിയിൽ മോഡലുകളും എല്ലാം നോക്കാലോ ഏതും പിന്നെ കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമക്ക് കടി ക്കാൻ പഠിച്ച് അടിക്കല് പഠിച്ച്ച് കൊടുക്കണ്ടെങ്കി പിന്നെ യൂട്യൂബിലൊക്കെ കുഞ്ഞ മോഡലുകളൊക്കെ നോക്കിയാലൊക്കെ
ആഹ് യൂട്യൂബില് നോക്കിയപ്പോ എങ്ങനെ വേണമെങ്കിലിൽ ഞമ്മക്ക് കിട്ടും നമ്മള് പഠിച്ചിട്ടില്ലെങ്കിലും അടിക്കാനറിയുന്ന ആൾക്കാർക്ക് ഞാനൻങ്ങനെ ചെയ് നോക്കി ചെയ്യലൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യ ഇപ്പൊ കുട്ടികളെ യൂനി ഫോം ആൺകുട്ടികളാണോലെ യൂണി ഫോം ഞാൻെ യൂട്യൂബിൽ നോക്കിയിട്ട് അടിച്ചത്.
ആഹ് ആഹ് ആഹ് അതന്നെയാ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞല്ലേ ഈ അടിക്കോ നമ്മള് എന്ത് തുണി എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ രീതിൽ വെലയില് കിട്ടും. അടിക്കൂലി മാത്രം ചുരിദാറിന് അവിടക്കെ എത്ര ഇവിടെ മുന്നൂറ്റി അൻമ്പതാ ഒരു ചുരിദാർ അടിച്ചു വാങ്ങനെ
ആ പൊടി മുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ അടുത്ത്ക്കാവുമ്പോക്കെ കുറച്ചൊക്കെ കൊറച്ചിട്ട്
ഇവിടെ അടുത്ത കായിയിട്ടാ ഞങ്ങള അടുത്തില്ല ഓള് അല്ല ഞാൻ കൊണ്ട് കൊടുക്കല്ലേ അവിടെ അടുത്ത് വർക്കും അവിടെ അടുത്തന്നെ ഞങ്ങൾ അടുത്ത ലോലോടെ ഉള്ളൂ മുന്നൂറ്റി അൻപത് പുറമെ ലോല വരികയാണെങ്കി നാനൂറു
ആഹ് ആ ആഹ് അങ്ങനെ മുന്നൂറ്റി അമ്പത് അങ്ങനെ ഇപ്പോ തന്നെ കൂടുതലായിട്ടൊന്നും അടിച്ച് കൊടുക്കില്ല കേട്ടോ ഞാനുള്ള സമയം അടിക്കായിരിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരാൾ നമ്മൾ ജോലി ചെയ്യൻ വേണം അതും ഇതും കൂടിയാകുമ്പോൾ നമുക്ക് എത്തൂല്ല പിന്നെ അധികം മാക്സി ഷേപ്പാക്കി കൊടുക്കുക അങ്ങനെ ടോപ്പ് വെട്ടുക അങ്ങനെയുള്ള ചെറിയവർക്ക് അങ്ങനെയുള്ളതൊക്കെ ചെയ്യും.
ഞാനത് വിചാരിച്ചിട്ടാണ് ഇപ്പംട്ട് ഇറങ്ങിയത് എന്താ വച്ചാല് പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാല് നമ്മുക്ക് അമ്മൾതമ്മില് തന്നെ ചെയ്തു വോക്കാം അല്ലെങ്കിൽ പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്തു വോക്കാ അ വിചാരിച്ചിട്ടാണ് കൊഴപ്പമ കേട്ടോ ഇപ്പൊ ഞാനീ എന്താ പറയാ എംബ്രോയ്ഡിറി റി വർക്ക് ഹാൻഡ് വർക്കിന്റെതാണ് ഹാൻഡ് വർക്കിന്റെതാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്താ പറയാ അത് അത് ചെയ്യുമ്പോ ഇപ്പളാണ് അയിന്റത് മനസിലാക്ണത്. എന്താ വച്ചാല് അങ്ങനല്ല അത് ക്കെ നമ്മളെ വർക്ക് മ കാണുമ് മ്പം ഞമ്മക്കത് ഭയങ്കര ഇതാണ്. അൽ
ആഹ് ഞമ്മളായിട്ട് ഞമ്മളത് ചെയ്യുമ്പം ഞമ്മക്കതിനെ കൊറച്ചും കൂടി കാണുമ്പോ നല്ലൊരു സന്തോഷാണത്.
സന്തോഷം മാത്രല്ല ഇത്ര പണിയേ ഒള്ളേന്യോ ന്നാണ്ട് തോന്നിപ്പോയി. ഞമ്മൾ ഇപ്പൊ നല്ല പൈസ കൊടുത്തിട്ട് ഒരു ചുരിദാറിന്മേ ങ്ങൻത്ത വർ ക്കിന്റെ ആയിരത്തിന്റെ പുറത്തത് കടക്കും. ആ ചുരിദാർ വർക്ക് ഇല്ലൊരു ചുരിദാർ. ആഹ് അല്ല സാധാ ഒര് സിമ്പിൾ വർക്ക് സിമ്പിൾ വർക്കിന്റാ ഞാൻ പറിണെ അത്ര കടക്ക്ണ്ട്. പിന്നെ
അത് ശരിയാണ് ഞമ്മൾ
നമ്മള് ചെയ്തിണ്ടെങ്കി നമ്മളിപ്പോ സാധാ ഒരു തുണി ഇട്ത്ത്ട്ട് ഞമ്മൾദീമലന്നെ നമ്മള് ചെയ്താ നെക്കിന്റെ അവിടിം താഴ് ഭാഗത്തെ കയ്യ്മലും മാത്രം ചെയ്താ മതി അത് ഞമ്മളും ചെയ്യിപ്പിച്ച് വാങ്ങാണെങ്കി സാധാ ഒര് ത് അഞ് ആയിരത്തഞ്ഞൂറാണ് ആ ആ ഒരു വർക്കിനൂട്ട അത് ശരി ക്ക്പ്പൊര് മീറ്ററിന് ഒര് നാപ്പത് രൂപ വെച്ച് ത്താണ്ട് അഞ്ച് മീറ്ററിനാങ്കിൽ ഇരുന്നൂറ് രൂപ വരെള്ളൂ അഞ്ച് മീറ്ററാണ് ഷാളും പാന്റ് ഇതൊക്കൂടെ വെര ഇരുന്നൂറ് രൂപെ വരൊള്ളൂ ഈ ഇരുന്നൂറ് രൂപേല് ഒര് ഒരു നൂലിന് ആ വർക്കിന്റെ ഒരു നൂലിന് ആ വർക്കിന്റെ ഒരു നൂലിന് രണ്ടയ്റ്റം നൂല് ഇടു ക്കാണെങ്കിൽ ഒരു പത്ത് രൂപ പിന്നെ ആഹ് അപ്പൊ നൊ എങ്ങനെ അടിച്ചാലും അങ്ങനെ അഞ്ഞൂറ് രൂപ അണ ഇപ്പ എന്ത് ചെയ്താലും അഞ്ഞൂറ് രൂപയാള്ളു ആ സ്ഥാനത്ത് ആയിരം ഞമ്മൾ തേറെ പോവ്ണ്ട്
യാണ് ഞമ്മൾ പഠിച്ചു ചെയ്യാണെങ്കി അയ്ന്റെതായ ഒരു മാറ്റം ഇണ്ടാവും
ചെയ്യുമ്പളാണ് അത് എള്പ്പാണ് മനസ്സിലായ പിന്നെ എന്താച്ചാല് സ്റ്റിച്ചൊ ക്കെ എറ്ന്നാല് നമ്മൾ ഒഴിഞ്ഞി ഇര്ന്ന്ങ്ങനെ ആ എംബ്രോയിഡറി വർക്കൊക്കെ നമ്മൾ ഒഴിഞ്ഞിര്ന്ന ഇങ്ങനെ സാവധാനം ഇങ്ങനെ ചെയ്യണം അപ്പ ആലോ ചുരിദാർ അടിച്ച് വെച്ചിട്ട് പിന്നെ അയ്മെങ്ങനെ ചെയ്തിട്ടാ മതിയല്ലോ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞമ്മക്കൊരു ഒരു സൈഡ് അങ്ങനെ ഒരു ബിസ്നസ് ആക്കിട്ട് ഇങ്ങനെ പോ ബിസിനസ് ആക്കണം എന്നൊന്നു ഇല്ല
നമ്മക്ക് നമ്മളെതായ ഒരു ചെറുതായിട്ട്ള്ള ആ ഒരു രീതിക്ക് പോയാ മതിയ ഉള്ള
ഇനൊക്കെ പോയിട്ടണ്ടെങ്കിൽ ഒന്നാമത്തേത് എന്താച്ചാല് ടെന്ഷനു ണ്ടാവുല്ല
ഉം നമ്മൾ അഹ് മ്മെക്ക്ള്ള ഫോക്കസ് ചെയ്ത് നമ്മള് ആഹ്
തേ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അങ്ങനെ ഇണ്ടാവോല്ലോ ഇത്പ്പം എവിടെക്ക് എറങ്ങിയാലും അവിടെ ആൾക് ആക്കാരണ്ട അപ്പൊ ഞങ്ങളന്നപ്പൊരി കുറച്ചആൾക്കാരുണ്ട് ഏ ഞങ്ങൾ ഒരു ഇരുപത് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞമ്മക്കും തന്നെ നമ്മളെ വീട്ടിൽന്നാട് പോയിണ്ടെങ്കിൽ നമ്മളതായിട്ടുള്ള ഒരു സ്കൂള്ള് പോ
ആ അതെ ഞമ്മളെ സ്കൂൾ ജീവിതം ഞമ്മളിപ്പ ഇങ്ങനെ അറി വിചാരിക്കുല്ലോ അതേപോലത്തെ ഒരു ജീവിതംഇനി കിട്ടൂലന്നുള്ളത് ഇങ്ങനെ പോയാല് ഞമ്മക്ക് അങ്ങനെ ഒരു ഫ്രണ്ടയിട്ട് ഞമ്മക്കത് നല്ലൊരു ഇതാണ് ഇപ്പ നമ്മള് ആണുൾളിങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പ പോല ഓലോ കൂട്ടുകാരായിട്ടുള്ള ഇതും ഇങ്ങനെ പറൂല് അതേപലെ ഞമ്മ ക്ക് പോയാലു ഞമ്മക്കും അങ്ങനെ നല്ലൊരു
ആ പിന്നെ ആണുങ്ങൾക്കന്നെ കൊറ എ ഓല് വേറെ ഓലിങ്ങനെ വെ ഓലെപണി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഓലത് എ കുളി എല്ലാം കഴിഞ്ഞാൽ ഓല് പിന്നേം പൊറ്തോം അപ്പൊ ഞമ്മള് അപ്പോലെ രാവിലെ മക്കൾ പോയി കഴിഞ്ഞ ഞമ്മൾ വീട്ടിൻ്റെ ഉള്ളിലെനെ പിന്നെ വൈകുന്നേരം അപോല് വരുമ്പോത്തിന് ഉള്ളത് ഒക്കെ ആക്കും പിന്നെ രാത്രിയാകും പിറ്റെ ഇന്തേ തുടർന്നുകൊണ്ട് ക ഞമുക്കൊരു ഒരു പുറം പുറമേക്കിനി ഒന്നുല്ല അപ്പൊ ഇങ്ങനെക്കെ എറങ്ങിട്ടുണ്ടെങ്കി നമ്മടെ മനസ്സിനും സന്തോഷണ് ഇങ്ങനെക്കെ വേണ്ട തരത്തിന് ഒന്ന് അല്ലാട്ടോ നമ്മള് ഉദ്ദേശം റെഡിഅകുക
ഉം നമ്മള് നന്നായി ഞമ്മള് പോവോ
ആ നമ്മള് പഠിക്കലു ആയി എനിക്കി ഇതൊ ക്കെ ചെയ്തിട്ടാണ്ന്നെ ആദ്യൊക്കെ നമ്മൾ നമ്മക്ക് സത്യം ഇന്റെ ഇന്നെ അപേക്ഷിച്ചൊക്കെ പിന്നെ ഒരു ഒരു ബട്ടൺസ് അങ്ങനെ ഒരു ഒരു ഷർട്ടിന്റെ ഒരു കൊടുക്ക് പോയി കഴിഞ്ഞാ തുനാൻഭയങ്കര മടിയാ ആ ഞാനിപ്പം ഞാൻ അന്നെ ഇങ്ങനെ ആലോചിച്ചു ഇത്ര നേരായി ഇരുന്നിട്ട് ഓരോ
നമുക്ക്ത് ചെയ്ത് കഴിഞ്ഞാൽ നമക്ക് നല്ല അതങ്ങനെ തത്തൊക്കെ ആവുമ്പോ നമക്ക് ചെയ്യാം നല്ല ഇൻടറസ്റ്റ് എർക്കാരെ
ആ ന്നിട്ട് പിന്നെ ബടെ വന്ന്ട്ടും ചെയ്താേക്കും ആ ഇബ്ടെ വന്ന്ട്ട് ഇബടെ വന്ന്ട്ടും ചെയ്തോ ക്കാണ് എങ്ങനെയാണ് അങ്ങനെയാണ് ന്ന്ള്ളലതൊക്കെങ്ങനെ അമ്മക്ക്ങ്ങനെ ഒര് തോന്നല്ണ്ട് കാരണം ഇത് ച് ചെയ്താപ്പത്രേം താണല്ലോന്ന്ല്ലത് മനസ്സ്ലാണത് പ്പളാണേ അമ്മള്പ്പം എത്ര പണി ഇട്ത്തിട്ടുണ്ടാവും ഇതിനൊക്കെ അങ്ങനെക്കെണ് തോന്നും പക്ഷെ അ ഇത് ചെയ്തോട് അങ്ങനെന്നും തോന്ന്ണില്ല
ഉം അടിക്കാൻ കോർച്ച് മടിയാണ് പക്ഷെ അങ്ങനെല്ല ഇങ്ങൻത്തെ വർക്ക്കള് നമക്ക് ചെയ്യുമ്പ നല്ല ഇൻട്രസ്റ്റ് അയ്ക്കാരിം
ഉം അതാ പറഞ്ഞെ ഇപ്പന്നെ മേക്സിം ഒക്കെ അടിക്കാണെങ്കിലും ആ ആ കഴുത്തിന്റെ ആ ഭാഗത്തൊക്കെ
ആ എംബ്രോഡിങ് ഒക്കെ വെക്ക്ണ്ടാവൂല്ലേ
ആ അവ്ടെക്കെ ചെയ്ത ഇത് ഇപ്പൊ ഞങ്ങള് പഠിക്ക്ണോള്ളൂ ഞ് പ്പോ ആ അടിക്കലും കൂടി ആക്കി തരും അടിക്കാന് അറിയ എന്നാലും അറിയാത്തോലും ഇണ്ട് അപ്പൊ ആ കൂട്ടത്തില് ഉം ഇൻക്കില്ല ഞാൻ ആരതും ഇട്കലില്ല അത് ഇട്ക്കല് തോടങ്ങിണ്ടെങ്കി നമക്കൊരു ഒഴിവും ണ്ടാവൂല്ല പിന്നൊ ന്നാല് ശരി നല്ലോണം റെഡി ആയിട്ടില്ലെങ്കി ഒരു നൂറ് കു റ്റണ്ടാവും
അഹ് ശരിയാണ് ക്കു അങ്ങനെ ആ കാര്യത്തില് നല്ല പേടിയാണ് അഅ് കാരണം ഞാനും വല്ലാതെ വാങ്ങും. പശേ ഒരാളത് അടിച്ചാ നമ്മള അപ്പറത്തുള്ളോര്ത് അടിച്ചാ പോലത് അങ്ങനെ പറഞ്ഞു മറ്റൊര് ത് വാങ്ങി. ഇല്ലെങ്കി ഒരു ഓൽക്ക് ഒരു ബുദ്ധിമുട്ടാ. അഅ് കാരണം ഞാൻ ഒരു വിധം ചുരിദാർമക്കൊന്നും പോവലില്ല. ഷൈപ്പെയ്യും അങ്ങനെള്ള ക്കെ വാങ്ങും പെരുന്നാളായലൊക്കെങ്ങനെ ഓ ന്റ പ്പോ വാണ്ടാന്ന് പർഞ്ഞാലും ഓര് തരും. ക്ക് സമയല്ല വാണ്ടാന്ന് പർഞ്ഞാലും കൊട്ന്നരും.
ഉം ഉ ഉ ഉ അങ്ങനെ തന്നെയാണ് പ്പതൊക്കെ. പിന്നാ പിന്നെ നമ്മള് ഇന്ന് കൊടുക്കുമ്പ്ളേ അത് അയിനായിട്ടുള്ളൊരു ഒഴിവ് ല് ഇങ്ങനെ ഇരി ങ്ങെനെ അടിച്ചിങ്ങനെ കൊട് ക്കണം. അടിക്കല് ഒന്ന് എയിമായി കഴിഞ്ഞിണ്ടെങ്കില് എന്താ ച്ചാല് ഏത് മോഡലും ഇങ്ങനെ അടിക്കാ. അതാണ്. എന്റെ താത്ത ആദ്യം ചെറുതായിട്ട് അടിക്കൊള്ളേ ചെറിയ രീതിയിൽ ഈ ഇപ്പോള് വീട്ടിൽങ്ങനെ അടിച്ചു കൊടുത്ത കൊടുത്തിപ്പോ എന്താണോ കാണുന്നേ ഒരു ഡ്രസ്സ് ഇട്ട് ഓളെ മുന്നിൽ കണ്ട അത് അതേപോലെ അടിച്ച-
ഉം കൊറെ അടിച്ചടിച്ച അടിച്ച ആയ അങ്ങനെണ്ട് അപ്പ നമ്മക്ക്
മടിച്ച ഇരുന്നിട്ടാണ് അൻക്ക് ഒന്ന് റെഡി ആക്കിക്കൂടെ എന്നയിക്കോട്ടെ ട്ടോ ഇൻക്
ആഹ ആ് എന്നാ ശരിെന്നാ